ഹലോ
ആഹ് കേൾക്കനില്ലേ
ആഹ് ഇപ്പൊ കേക്കാം നല്ല മഴ
ആഹ് മഴന്ന ഇപ്പൊ കൊറച്ച് ചെറിയരു കുറച്ചണ്ട് ഇവിടേം നല്ല മഴ ആയിരുന്നു
അതാന്തോന്ന് ആഹ് ഇവിടെ മഴ
ഒരാഴ്ച നല്ല വെയിലായിരുന്നു ഇപ്പൊ ഇന്നാണ് ഇപ്പ മഴ തുടങ്ങിയത്
ആഹ് ആഹ് ഇവടെ ഒരാഴ്ച്ച മഴയില്ല ഇന്നലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ട ഇവടെ മഴ
അതെല്ലേ ഇവടെ വെയില ഒരാഴ്ച്ച വെയില് വര്ന്ന്
ആഹ് ഇവിടെ രണ്ടുന്നോസം വെയിലായിരുന്നു.
ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ്
എന്തുവാ
ആഹ് ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കഴിച്ചില്ലേ
ആഹ് ഭക്ഷണം ഒക്കെ കഴിഞ്ഞു.
ഹ്മ്മ് എന്താ കഴിച്ചേ എന്താ ഇണ്ടാക്കിയിര്ന്നേ
ചോറായിരുന്നു.
ഹ്മ്മ് ഹ്മ്മ്
ചോറ് കഴിച്ചതെ ഒള്ളൂ
ആഹ് ആഹ്
കഴിഞ്ഞോ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു.
ആഹ് ആഹ്.
അവിടെ ആരുല്ലേ അവിടെ
ഒണ്ട് ഒണ്ട് ഒണ്ട് വാ മോളും മോനും ഒണ്ട്
ആഹ് ആഹ് ആഹ്.
എത്ര മക്കളുണ്ട് ഇല്ല ഇല്ല കൊച്ചു പിള്ളേരാ മോളെഴിൽ പഠിക്കുന്നു മോൻ അഞ്ച് പഠിക്കുന്നു.
ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ്, എനിക്ക് മൂന്ന് പേരുണ്ട് അഞ്ചിലാണ് ഒരാൾ നാ അല്ല ഒരാള് അഞ്ചില് ഒരാള് നാലില് ഒരാൾക്ക് ഇപ്പോ മൂന്ന് വയസാവാനായി
ആഹ് ആഹ് ആഹ് കുഞ്ഞു പിള്ളേരല്ലേ
പിന്നെ
പിന്നെ ആഹ് പിന്നെ വേറെ എന്തെല്ലാം ഇങ്ങനെ ഒന്ന് അവടെ എന്തൊക്കെയുണ്ട് എവ്ടെ സ്ഥലം
ഞങ്ങള് മലപ്പുറാണ്.
ആഹ് ആഹ് എന്റെത് പത്തനംതിട്ട.
പത്തനംതിട്ട, ആഹ് എന്തൊക്കെ ഓഹ് എന്തൊക്കെ അടുത്ത വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങളൊന്നില്ല ഇങ്ങനെ സുഖായിട്ട് പോകുന്നു.
ഹ്മ്മ് പൊറത്തൊന്നും പോവലില്ലേ
ഹ്മ്മ് പള്ളി പോട്ട് രാവിലെ പള്ളി പോയായിരുന്നു പള്ളി പോട്ട് ഉച്ചായപ്പളാ വന്നെ
ആഹ്
എങ്ങനിം പിള്ളേർക്ക് നാളെത്തേനുള്ളതെല്ലാം കൊണ്ടാവാൻ വേണ്ടിയുള്ളതെല്ലാം എടുത്ത് വെക്കണം
ഹ്മ്മ്, എവടെ അവടെ അടുത്തെന്നെണോ സ്കൂളൊക്കെ
ആഹ് ഇവട്ന്ന് ഒര് കിലോമീറ്ററ്ണ്ട് സ്കൂളിൽ പോണെങ്കി
ആഹ് ആഹ് എങ്ങനെ പോവല്
കൊണ്ട് വിടുവാ, നമ്മള് കൊ ഇവടെയും കൊണ്ട് തിരിച്ച് കൊണ്ട് വരുകയും കൂടെയാ ചെയ്യാ
ആരാ കൊണ്ടോവല്
ഞാനാ കൊണ്ട് വിടുന്നെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു കൊണ്ടരും.
ആഹ് ആഹ് രാവിലെ എപ്പഴാ പത്ത് മണിക്കോ
ഇല്ല ഒമ്പതേ കാല് കഴിയുമ്പഴത്തന പോവും
ഉം ഉം ഉം എല്ലാം ഞായാറാഴ്ച്ചിംപള്ളി പോവോ
ആഹ് എല്ലാ ഞായറാഴ്ച്ചിം പള്ളിയിൽ പോകും
ഉം മക്കളും പോരുല്ലേ
ആഹ് മക്കളും വരും നമുക്ക് പ്രാർത്ഥന അല്ലേ വരൂ പിന്നെ
പിന്നെ ന്തൊക്കെ
വേറെ എന്തെല്ല ചായൊക്കെ ചായ കുടി കഴിഞ്ഞോ
രാവിലെ പോയിച്ചവരെ പളളിയിൽ നിക്കോ
ആ രാവിലെ പോയിട്ട് ഉച്ച ആമ്പോഴത്തനേ വരത്തുള്ളൂ പന്ത്രണ്ട് മണി ആകുമ്പോഴത്തനേ വരത്തുള്ളൂ
ഉം അത് വരെക്കെരംഅവിടെ പ്രാർത്ഥിച്ചിരിക്കായിരിക്കല്ലേ
ആ അതെ കുറെ സമയുണ്ട് അത് കഴിഞ്ഞിട്ടേ ഇവിടെ വീട്ടിൽ വരത്തുള്ളൂ
ഉം അടുത്തന്നെ പള്ളിയൊക്കെ അടുത്തുണ്ടോ
ആഹ് ഇവിടുന്ന് ഒരു കിലോമീറ്റർണ്ട് പള്ളിൽ പോണങ്കിൽ ഒരു കിലോമീറ്റർ പോണം
ഉം ഉം ഉം
എന്നാ
പിന്നെ എന്തെക്കെയുണ്ട് അപ്പോങ്ങളും മക്കളും അയി തന്നെ ഉള്ള് വീട്ടില്
ഇല്ല ഇല്ല ഹസ്ബൻ്റെുണ്ട്
അതെ ഉം ഇന്നവധിയാ
ആഹ് ഇന്നവധിയാ
ഉം എന്താ ചെയ്യുന്ന
ഹസ്‌ബൻ്റ്സൂപ്പർവൈസറായിട്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാ
അവിടെത്തന്നെണോ പത്തനംതിട്ട
ഒരു കൊല്ലായാല്ലോ
അ ആഹ്
തിരു വെല്ല അറിയത്തില്ലേ
ആഹ് കേട്ട്ക്ക്ണ്
ആഹ് ആണല്ലാർക് മലപ്പുറത്തുള്ളവർക്ക് പിന്നെ സ്ഥി വിടെങ്ങളിലെ സ്ഥലം അറിയില്ലല്ലേ
ആഹ് ഞാൻ കേട്ടേക്കണ് പത്തനംതിട്ട തിരുവല്ല അങ്ങനെക്കെ സ്ഥലകളൊക്കെ കെട്ടേക്കണ്
ആഹ് അതെ ഞങ്ങളും മലപ്പുറം എന്ന് കേട്ടട്ടേ ഉള്ളു ടിവിൽ കൂടെ മൊബൈലിൽ കൂടെക്കെ കണ്ടിട്ടേ ഉള്ളൂ എവിടാന്ന് കേട്ടിട്ടില്ല ബസെ വരാലോ
എങ്ങനെ
ബസ്സില് ഫ്രീയല്ലേ ഇപ്പൊ
ആഹ് ആഹ് ഇപ്പോ എല്ലോടാത്തേക്കും പോവല്ലോ
അതെ അങ്ങനം പിന്നെ എവിടെവേണേലും പോകാം
പക്ഷെ നമ്മള് നമ്മളൊന്നും പോവൂലാന്നുള്ളു
അതെ ഇതുവരെ കേയറിട്ടും ഇല്ല
ഉം നമ്മുക്ക് ആഹ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുക്ക് എവിടെയാ സമയം എവിടെ അങ്ങനെ പോകേണ്ട ആവശ്യം വരുമ്പോ കാറെ കയറി പോവാ അത്രേ ഉള്ളൂ അല്ലാതെ പതിവ വിചാരിച്ചിട്ട് സൗ സൗജന്യമായിന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കേറി പോന്നി ല്ല മ്ഹ്
അവ
എന്തേലും ജോലി ഒണ്ടോ
ഇല്ല്യ വീട്ടില്ല് ജോലിയെ ഒള്ളൂ വേറെ ജോലിയൊന്നുല്ല
ആഹ് ആർക്കും ജോലി ഇല്ല
ഉം ഉം
ഉം ജോലി നോക്കുന്നുണ്ടോ വല്ലോം
ഇല്ല ഒന്നും അയിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല
ആഹ്
ഇങ്ങളെന്ത് ചെയ്യണ്ടോ
ഏൽ ഞാന് ആഹ് ഓൺലൈൻ ആയിട്ട് എന്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു വർക്ക് തന്നിട്ടുണ്ട് ഞാനത് ചെയ്തോണ്ടിരിക്കുവാ
എങ്ങനെ എന്താണ്
ഓൺലൈൻ ആയിട്ടേ
ആഹ് ആഹ് ആഹ്
നമ്മള് ആയിരം രൂപ മുടക്കിയാ അത് ചെയ്‌തേക്കുന്നെ പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നെ അത് നൂറ് രൂപ ആമ്പാളെ അമ്പാളെ നമുക്ക് അത് വിഡ്രോ ചെയ്യാനോക്കത്തോള്ളാന്നാ പറയുന്നത് നൂറ് ആയിട്ടില്ല പക്ഷെ നല്ലൊരു വർക്കാ ആഹ് കിട്ടും അത്രയും രൂപ നമുക്ക് കിട്ടുമ്പോ നല്ല ഒരു ഇതാ
അതെലെ ഉം
അതെ പുള്ളിക്കാർത്തി ആഹ് എന്നോട് ഞാന് അങ്ങോട്ട് പുള്ളിക്കാർത്തിടെ അടുക്കലോട്ട് ചെന്നയാ അവിടെ വർ ഇതിന് വേണ്ടി ചെന്നെയാ അന്നേരം പുള്ളിക്കാരിത്തി എനിക്ക് ഇത് വർക്കിങ്ങ് തന്ന് ആയിരം രൂപ നമ്മള് അങ്ങോട്ട് അടച്ചിട്ടാ നമ്മുക്ക് ആഹ് പൈസ ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നേ
ഉം ഉം ഉം ഉം
നല്ല വർക്കാ
ആഹ് ആഹ്
അതെന്നാ
പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
വിശേഷം വേറോന്നുല്ല ഇങ്ങനെ പോന്ന് സുഖ ഇല്ല രാവിലെ പോകാതെ
പുറത്ത് അങ്ങനെ പോവല് ഇല്ലേ യാത്ര പോവലില്ലേ
ഏയ് ഇല്ല രാത്രിയിൽ ഇന്ന് പോന്നില്ല ഇനിയിപ്പോ മഴക്കാറ് കൊണ്ടു ഞാൻ ആഹ് മഴ ആയതോണ്ട് ബുദ്ധിമുട്ട അങ്ങനെ ഇനി നാളെ ഇനിം രാത്രീ പിള്ളേരെ കൊണ്ട് വിടണം
ആഹ് ആഹ്
ആ ഒരു ജോലിയേ ഉള്ളു രാവിലെ
ഉം ഉം ഉം
ആഹ് പഠിത്തം ഉണ്ടല്ലോ പുള്ളാർക്ക്
ആഹ് ഇണ്ട്
ഇന്ന് അവധിയാണ് ഇവിടെ ഇല്ല്യ ശരിയ്ണ്ട്
ആഹ് ആഹ് ആഹ് ഇവിടെ ഇന്നലെ പ ത്തം ഒണ്ടാരുന്നോ വെള്ളിയാഴ്ച അവധിയല്ലാരുന്നോ
ആഹ് ആഹ് ആഹ്
വെള്ളിയാഴ്ച മുഹറത്തിന്റെ അവധിയായോണ്ട് ഇന്നലെ പഠിത്തവൊണ്ടായിരുന്നു രാവിലെ ഓട്ട് ഉച്ച മൂന്ന് മണി വരെ പഠിത്തവൊണ്ടാരുന്നു
ആഹ് ആഹ് ആഹ് ഇവിടെ രണ്ടാമത്തെ വെള്ളി ഉം ഉണ്ടാകും പഠിത്തുണ്ടാകും പിന്നെ രണ്ടാമത്തെ ശനി അവധിയാണ്
ആഹ് ഇവിടെ തിങ്കളാഴ്ച ഓട്ട് വെള്ളിയാഴ്ച വരെ പഠിത്തമുണ്ട്
ഉം പിന്നെ രണ്ടു ദിവസം വീട്ടിലിണ്ടാവൂല്ലേ
ആഹ് അതെ രണ്ടു ദിവസേ ഉള്ളു പിന്നെ എട ദിവസങ്ങൾ എന്തെലും അവ ധി വരുവാണെങ്കിൽ ഒരവധി കൂടെ കിട്ടുവെന്നേ ഉള്ളൂ
ആഹ് അതെല്ലേ
ആഹ് അങ്ങനേ ഉള്ളു അത് കഴിയുമ്പോ പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച ആണെ ആ ദിവസം അവര് പഠിത്തോം വെക്കും ഒപ്പ
ഉം ആഹ്
പിള്ളാർക്ക് വീട്ടി ഇരിക്കുന്ന ഇപ്പൊ ഏ എന്താ മടിയാ സ്കൂളാ നല്ലതെന്നും പറഞ്ഞോണ്ട്
ആഹ് വീട്ടിലിരുന്നാല് ഇത് തന്നെല്ലേ പണി
അതേ
കച്ചറേണ്ടാക്കാനും പൊട്ടിത്തെറുപ്പ് കാട്ടാനും ആഹ്
കളിക്കാനും ആരും ഇല്ലെന്നു കണ്ടൂ തന്നെ അത് രണ്ടും കൂടല്ലേ ഉള്ളു
ആഹ് അതെ അടുത്ത അടുത്തൊന്നും കളിക്കാനൊന്നും അങ്ങനെ പോവൊന്നില്ല
എല്ലാം വല്യ പിള്ളാരാ
ആഹ് ആഹ് ഇവരെ ഉണ്ടാവുവടേ ചെറുത്
അതെ പ്രായവായ മോക്ക് പന്ത്രണ്ട് വയസ് മോന് പത് ത്ത് വയസും അങ്ങനെ അവരുടെ പ്രായക്കാരാരും ഇല്ല
ആഹ് ആഹ്
കളിക്കാനാ ആരും ഇല്ല അവര് തന്നേ ഉള്ളു അവര് തമ്മീ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതേ ഉള്ളൂ
ഉം ഉം ഉം ഉം എങ്ങനെ കച്ചറേ കച്ചറേണ്ടാക്കുവോ
ന്തോ
കച്ചറ ഉണ്ടാക്കോയിക്ക
ഇല്ല ഇല്ല ഇല്ല
അങ്നത്തതൊന്നൂല്ല കളിക്കൂലേ
ആഹ് അവര് തമ്മി തമ്മി കളിക്കത്തേ ഉള്ളു അല്ലാതെ നമ്മള് വെളിയിലൊന്നും വിടത്തില്ലെന്നേ ഉള്ളു
ഉം ഉം ഉം ഇവിടെ കച്ചറേ രണ് ണ്ടാളുംകൂടെ കുറച്ചു നേരം കളിക്കും പിന്നെ കച്ചറായി അനക്ക് ചെറിയ ഓനും കൂടി ചേർന്നാ പിന്നെ പറയണ്ട ഓന്ക്ക് വേണല്ലാം സാദനങ്ങളും അവന്ക്ക് വേണം
ആഹ് ആഹ്
ഉം
ഇപ്പൊ എന്ത്യേ പിള്ളേര് ഒറങ്ങുവാന്നോ
ആഹ് ചെറുതൊറങ്ങാ മറ്റോരവ്ടെണ്ട്
ആഹ് ആഹ് മഴയില്ലേ ഇപ്പൊ അവിടെ
ഇപ്പ ഇല്ല ഇപ്പം കുറച്ച് ചോർച്ചയുണ്ട്
ആഹ് ആഹ്
ഉണ്ടായിരുന്നു
എന്താ
ഇതുവരെയൊക്കെ ഉണ്ടായിരുന്ന് പറയാം
മനസിലായില്ല
ഇതവരൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോ ചോർന്നതാണ്
ആഹ് ആഹ് ആഹ് ഏന്നാ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല്യാ ഇപ്പൊ ആയിട്ടില്ലല്ലോ
ആഹ് ആഹ് എത്ര മണിക്കാ അഞ്ച് മണിയാമ്പോളോ
അഞ്ച മണി അഞ്ചര ഒക്കെ ആവണം
ആഹ്
ചെല ദിവസം ആറ് മണിയൊക്കെ ആകും വൈകുന്നേരത്തെ എന്തെങ്കിലുക്കെ ഉണ്ടാക്കുവോ പ്രേത്യേകായിട്ട് എന്തേലൊക്കെ കഴിക്കാന് വൈകുന്നേരത്തിന്
ആഹ് ഉണ്ടാക്കി കൊടുക്കും
ഉം ദേവസം ഉണ്ടാക്കോ
ആഹ് ഇച്ചിരോടെ കഴിഞ്ഞിട്ട് ഇണ്ടാക്കാവന്ന് ഓർത്ത
ആഹ് ഇന്നെന്താ ഉണ്ടാക്കണേ
ദോശ
ആഹ് ആഹ്
പറ ദോശ ഉണ്ടാക്കാവന്നോർത്ത ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ്
ആഹ് ആഹ്
ഉ ആന്നേരം പിന്നെ അത് ഇപ്പം ഫ്രിഡ്ജിന് എടുത്ത് വെച്ചാ അതവിടെ ഉണ്ടാക്കി കൊടുക്കാന്നോർത്ത്
ആഹ് തണുപ്പ് പോയാല്
ആഹ് തണുപ്പ് പോയി കഴിയുമ്പോ ഉണ്ടാക്കി കൊടുക്കാന്നോർത്ത ആഹ് ഓക്കെ ശരി